ആഹ കേക്കാം ഉ കേക്കുന്നുണ്ടോ
കേക്കാം കേക്കാം പിന്നെ എന്തൊ ക്കെണ്ട്ടീ
സുഖം ഉം മഴയായിരുന്നു വൈകിട്ട് അങ്ങ്
ആ ഇവിടെ മഴയായിരുന്നു ഒരുമാതിരി എടക്കടക്ക് പെയ്യും എടക്ക് തോരും അങ്ങനൊരു മഴ
ആ ഇവിടെ വൈകുന്നേരം നല്ല വലിയൊരു മഴയായിരുന്നു
ആയിരുന്നോ എവിടെങ്കിലും പോവാനുണ്ടായിരുന്നോ
ആ ഇന്ന് കുട്ടികളെ ചുമ്മാ ഇങ്ങനെ മെഡിറ്റേഷനൊക്കെ പഠിപ്പിക്കാൻ പോയി
ആ ആ അന്നേരം മഴയ പാടായിരുന്നോ
ഇല്ല അവിടെ ഒരു ആ വീടിന്റെ കാർപോർച്ചിലാണ് അപ്പം ഇല്ല മഴയൊന്നും കൊഴപ്പില്ല
കൊഴപ്പല്ലായിരുന്നോ കഴിഞ്ഞിട്ടൊക്കെ വന്നോ എപ്പം വന്ന്
കഴിഞ്ഞിട്ടൊരു അഞ്ചര ആയി കാണും വന്നപ്പ മഴയായിരുന്നു പിന്നെ മഴേത്തിങ്‌ പോര റെയിൻകോട്ട് എന്തായാലും വണ്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു
ആ ഹാ നേരെ തിരിച്ച് മഴയും കൊണ്ടോണ്ടാണോ വന്നേ
അതെ അതെ
ആഹ ഏ പിന്നെ നാളെ ക്ലാസ്സിന് വരോ
ആ വെരും വെരും
ഉം ഇവിടെ ഞങ്ങളിന്ന് തെരളി ഒണ്ടാക്കി
അതെയോ എന്തിന്റെ ചക്ക വല്ലാ ആണോ
ക്ക വെച്ചിട്ട് പഴുത്ത ചക്കേടെ
കൊള്ളായിരുന്നോ
ഏ മധുരം ഇച്ചിരി കൊറവ്ണ്ട് ശർക്കര ഇച്ചിരി കൊറച്ചാ ഇട്ടതേ
എങ്ങനാ റെസിപ്പി റെസിപ്പി പറയാമോ
ആ റെസിപ്പി നമ്മള് ആദ്യമേ പഴുത്ത ചക്ക വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കി എടുത്തിട്ട് അത് ഇഡ്‌ഢലി പാ ത്രത്തി വെച്ചൊന്നാവി കേറ്റണം ആവി കേറ്റിട്ട് ചക് പഴം പഴുത്ത ചക്കപ്പഴം ഇഡ്ഢലി പാത്രത്തി വെച്ചിട്ട് പെട്ടെന്ന് ആവി കേറ്റിയിട്ട് നമ്മള് മിക്സിയിൽ ഇട്ടൊന്ന് അരക്കണം മിക്സിയിൽ അരയ്ക്കുമ്പോഴത്തേക്ക് ഇത കൊഴമ്പ് പരുവാവുല്ലോ
ഈ കൂഴച്ചക്കയാണോ എടു
ഏ ഇന്ന് ഇന്ന് വരിക്കച്ച ക്യാ കിട്ടിയത് കൂഴച്ചക്കവെച്ചാകുമ്പഴത്തേക്കും കുറച്ചുടി ഏ പരുവാവും വരിക്കമ്പോഴത്തേക്കും അതുകൊണ്ടാന്ന് വേവിക്കേണ്ടി വന്നതേ ആവിയിൽ കു അ കൂഴച്ചക്ക ആവുമ്പോഴത്തേക്ക് നമുക്ക് നേരിട്ട് വേണമെങ്കിലും മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാനായിട്ട് പറ്റും വരിക്ക ആകുമ്പഴത്തേക്ക് ഇച്ചരി കൂടി കട്ടിയില്ലേ
അതെ അതെ അതെ
ആ അങ്ങനെ അതുകൊണ്ട് ഒന്ന് ആവി കേറ്റിയിട്ട് മിക്സിയിൽ ഇട്ട് ഒന്ന് അടിച്ചിട്ട് എടുത്ത് എന്നിട്ട് ഇത് നമുക്ക് കുഴക്കേണ്ട പാത്രത്തിലോട്ട് ഇട്ട് ഈ അരച്ചത്
ആ
ആ അതിനകത്തോട്ട് അരിപ്പൊടിയും, ശർക്കര ഉണ്ടെങ്കി തിരുമി ഇടാം അല്ലെങ്കിൽ പാനി കാച്ചി ഇടാം പാനി കാച്ചിയാല് ചിലപ്പോ അങ്ങ് ഒത്തിരി അങ്ങ് വെള്ളമായി പോകും
ഓ
അതുകൊണ്ട് ഇവിടുന്ന് തിരുമിയാ ഇട്ടത് തിരുമിയിട്ട ട്ട് തേങ്ങയും കൂടി ചേർത്ത് ഇത് നമുക്ക് അരിപ്പൊടി ഇട്ടിട്ട് തേങ്ങയും കൂടി ചേർത്ത് നമുക്ക് കൈയ്യിലൊന്നു ഒട്ടുന്ന പരുവം ഉണ്ടല്ലോ
ആ
ആ അങ്ങനെ ആക്കി വെ ക്കണം അങ്ങനെ ആക്കി വച്ചി ട്ട് കുറച്ച് നേരം ഇതൊന്നു വിശ്രമിക്കാനായിട്ട് വെക്കണം ഇതൊക്കെയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ശർക്കരയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് അലിഞ്ഞ് പിടിക്കാനായിട്ട് ഒക്കെയേ
ആ
ആ അങ്ങോട്ട് വെച്ചിട്ട്
അരിപ്പൊടി അരിപ്പൊടി വറുത്ത അരി പ്പൊടിയല്ലേ ഇടുന്നേ
അല്ല ഇവിടെ വറക്കാത്തതാ ഇന്ന് ഇട്ടത്. ഇവിടെ അങ്ങനെ വറത്ത് ഇടാറില്ല
അതെയോ
നമ്മൾ സദാ പൊടിച്ചു കൊണ്ട് വരുന്ന അരിപ്പൊടിയില്ലേ അതങ്ങ് ഇടത്തേയുള്ളൂ
ഓ അത് വറ ഒണക്കി പ്പൊടിപ്പിടിച്ച് വെച്ചിരുന്നേ ആണോ?
ആ ഒ ണക്കിപൊടിപ്പിച്ച് വെച്ചേ
ആഹ് ശെരി
വറത്തും ഇടും പക്ഷെ ഇവിടൊന്നും അങ്ങനെ ആ
ടേസ്റ്റ് വ്യത്യാസം ഒണ്ടോ
ഇല്ല ഇവിടെ സ്ഥിരം എങ്ങനാ വെക്കുന്നേ, അന്നേരം വറുത്തരിപൊടി കൊണ്ടുള്ളേന്റെ രുചി എങ്ങനാന്ന് എനിക്ക് അറിയാൻ വയ്യല്ലോ.
ഓ അത് ശെരി ആ
ആ എന്നിട്ട് പിന്നെ തെരളിയില പറിച്ചോണ്ട് വന്ന് ഏഹ് ഇതു നമുക്ക് ഏഹ് ഒന്നു ഉരുട്ടിയിട്ടേ തെരളിയിലക്കാത്ത് വെച്ച് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട്, ഏ എല്ലാം ഒന്ന് അങ്ങനാക്കീട്ട് വീണ്ടും ഒന്ന് ആവി കേറ്റണം
കുമ്പിള് കുത്തിയോ?
ഏ കുമ്പിളല്ല അല്ലാതങ്ങ് ഉരുട്ടുവാ
അല്ലാതെ ഒരു തേ ഏലക്ക് ക്കാത്ത് രണ്ടെണ്ണം വെച്ചിട്ട്
രണ്ടണ്ണോം പിന്നെ ചെറിയ എലയാണെങ്കി ഒരലക്കാത്ത് ഒരെണ്ണോം വെച്ചിട്ട്
ഓ ശരി.
ആ അങ്ങനെ ഉരുട്ടീട്ട് ഏ പിന്നങ്ങ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ആവി കേറ്റാനായിട്ട് വെക്കും. എന്നിട്ട് എം അത് കഴിയുമ്പോ തുറന്ന് കിട്ടു വെന്തില്ലാ തോന്നുവാന്നെങ്കി വേണോങ്കി വീണ്ടും ഒരു പത്തു മിനിറ്റൂടി ആവി കേറ്റാം.
ആ
ആ പിന്നെ ഇങ്ങ നമ്മള് പിന്നെ ദോഷങ്ങളൊന്നും ഉണ്ടാവത്തില്ലല്ലോ.
ഇല്ല അത് നല്ലയാ.
നല്ലയാന്നല്ലോ നമ്മള് വറക്കുന്നേനെക്കാട്ടി.
എണ്ണ പലഹാരങ്ങളൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ആവിയിൽ പുഴുങ്ങുന്നതൊക്കെയായിരിക്കും നല്ലത്.
ആ ശരീരത്തിന് കുറച്ചൂടി നല്ലെ വേറെ ദൂശ്യവശങ്ങളൊന്നും ഇല്ലാതെ.
അതെ അതെ.
ആ ഇന്നലെ അതാരുന്ന്. എന്നത്തെ ഏ ചായക്ക് ശേഷം ഒണ്ടാ കിയ് ചായ കടിയാ അല്ല അൽ അല്ലാതെ.
ആ ഇനിമ് ഇപ്പം അത്താഴം ഉണ്ടോ അതോ ഇതുമതിയാരുന്നു.
അല്ല അത്താഴം ഇത് ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ അല്ലേ കഴിക്കത്തുള്ളൂ. അത്താഴത്തിന് ഇന്ന് ചക്കരിശ്ശേരിയെക്കെ ഉണ്ട്. വേറെന്തായാലും കഴിച്ചേ പറ്റൂ.
അത് ശരി.
ആഹ്. അങ്ങനെ ഇത് സംഭവം ഇത് ഉണ്ടാക്കാൻ കാരണം എന്താന്ന് വെച്ചാല് മെനഞ്ഞാന്നൊരു ചക്ക കിട്ടിയായിരുന്നു ഇവിടെ.
നിങ്ങടെ വീട്ടിൽ ചക്കയുണ്ടോ?
ഏ വീട്ടിലല്ല ഇവിടെ ആരോ കൊണ്ട് കൊടുത്തയാ. നമ്മുടെ പരിചയക്കാര്. മുഴുവൻ ചക്ക ആയിരുന്നേ. അന്നേരം അത് വേവിക്കാന് ഒന്നും എടുക്കാതെ മുഴുവൻ അങ്ങ് പഴിപ്പിച്ചു പഴിപ്പിക്കാൻ വച്ചായിരുന്നു. പഴിപ്പിച്ചു എട്
ആഹ്
അത് പിന്നെ എല്ലാർക്കും കൊടുത്തൊക്കെ വന്നണക്കയും ഏഹ് പിന്നെയും ഒത്തിരി അധികം ഇരിക്
ബാക്കി വന്ന്
ബാക്കി വന്ന് പിന്നെ നമ്മളത് ഏഹ് ഫ്രിഡ്ജ് വെച്ചാലും നമ്മടെ ഫ്രിഡ്ജിലെ ബാക്കി എല്ലാം ഇരിക്കുന്ന സാധനങ്ങൾക്കെല്ലാം ചക്കേടെ മണം വരുവല്ലോ
ആ വെരും വെരും.
വെരും ആ അതൊരു ബുദ്ധിമുട്ടല്ലേ പിന്നെങ്ങ് അതങ്ങ് ഫ്രീസറീ വെച്ച്
പിന്നെ വീട് വീട് ചുറ്റും
വീട് ആ വീട് ചുറ്റും ചക്ക് ആര് കേറി വന്നാലും ചക്കയുണ്ടോന്ന് ഇങ്ങോട്
ചക്ക ആ അതെ അതെ അതെ.
ആ അന്നേരം ഇതങ്ങ് ഫ്രീസറീ വെച്ചു ഫ്രീസറീ വെച്ചാ ആദ്യത്തെ ദിവസം ഇച്ചിരി മണം ഒണ്ടായിരുന്നു പിന്നെ അതങ്ങ് മാറി അതങ്ങ് കട്ടിയായല്ലോ
ആ ആഹ്
ആ അതുകൊണ്ടാ ഇന്നതെടുത്ത് ഒണ്ടാക്കിയത് അല്ലെങ്കി ഇവിടെ അല്ലാതാ തെരളി ഒണ്ടാക്കുന്നത് സാധാ അരിപ്പൊടിയൊക്കെ ഇട്ട്
ആഹ്
ശർക്കരയും തേങ്ങയും പഴവും ഒക്കെ ഞെവിടിയേ
ആഹാരങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമാണോ?
ആ പിന്നെ വല്യ ഇഷ്ട്ടവാ എല്ലാ ആഹാരങ്ങളും കഴിക്കൻ ഇഷ്ട്ടവാ
ഫേവറേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒണ്ടോ?
എനിക്ക് ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ട്ടം. ഏ എന്ത് ഏഹ് അത് നമ്മ്ടെ കാണ്ന്ന കൂട്ടിരിക്കും നമ്ക്ക് കാണ് മ്പോ നമ്ക്ക് അർലേര്ന്ന് ഏ ചിക്കനേക്കാട്ടിൽ കൊറച്ചൂടിഷ്ടം ബീഫാ ബീഫ് ബിര്‌യാണിയാ
ആ ഹാ എന്നാൽ നമ്മള് ഇപ്പം ചെന്നിപ്പം ഒര് കടയിൽ ചെന്ന് കഴി ക്കാൻ ഇഷ്ടപ്പെട്ന്നത് ഏതായിരിക്കും എന്ന്
ത് ബീഫ് ബിര്യാണെന്നെ ടികും അത് ഈ ബീഫ് ബിര്‌യാണി ഇഷ് ട്ടപ്പെടാൻ കാരണം ഇവ്ടെ അട്ത്ത് ഒര് കല്യാണ ബിരിയാണീന്ന് പറഞ്ഞൊര് കടയൊണ്ട്
ആഹാ
ഏ കല്യാണ ബിരിയാണി അന്നേരം അവിട്ന്ന് ഒരു തട്ടേ ഒരു വട്ടേ ഞാൻ കഴിച്ചിട്ടാെള്ളൂ അന്നാണെനിക്ക് ആ ബിരിയാണി കഴിക്ക്ന്നേ അന്നേരം അന്ന് ചിക്കനും ബീഫും ഒണ്ടായ്ര്ന്ന് അന്നേരം എന്റെ കൂടെ വന്നെന്റെ കൂട്ടുകാര് ചിക്കൻ ബിരിയാണി കഴിച്ചപ്പഴ്ത്തേക്ക് എ ഞാ ഞാൻ ച്ചെന്നാ ഒരു ഊ വ്യത്യാസമായ്ട്ട് ബീഫ് ബിരിയാണി നോക്കാന്ന് വെച്ച് അത് കഴിച്ചേന് ശേഷം ഞാം ബീഫ് ബിരിയാണീടെ ഫാനായി കാരണം ഇത്രേയും നല്ല ബിരിയാണി ആദ്യമായിട്ടാ കഴിക്ക്ന്നത് ബീഫായാ പോലുവേ അത് ഏ ചാരുമൂട്ടില് ഭർണിക്കാവിന്ന് ചക്കുവള്ളി പോകുന്ന ആ കല്യാണ ബിരിയാണി കടയുടെ പേര്ങ്ങനെ കല്യാണ ബിരിയാണി അവിടെ കൂടുതലും പാഴ്സലാ കൊണ്ടു പോന്നതേ ഇരുന്ന് കഴിക്കാവുന്നത് കുറവാ സ്പേസ് കുറവാ നല്ലൊരു കൊച്ച് കടയാ ഒരു നാല് ടേബിൾ കാണും മൊത്തത്തി നീളത്തിലെ ആ അത്രേള്ളൂ ചെറിയ കടയാ പക്ഷെ കൂടുതൽ പാഴ്സല പോന്നതും പിന്നെ നമ്മൾ എത്ര ചോദിച്ചാലും
ഓ അൺലിമിറ്റഡ് റൈസാ
പറയുന്നില്ല പക്ഷെ നമ്മള് കഴിച്ചു തീരുന്നതിന് മുന്നേ വന്ന് ചോദിക്കും വേണോ അടുത്ത് ഇടട്ടെ കുറച്ചുകൂടി കഴിക്ക് കുറച്ചുകൂടി കഴിക്ക് നല്ല ഏഹ് സർവീസ അവിടുത്തെ
അത് കൊള്ളാം
ആഹ് അന്നേരം അങ്ങനൊക്കെ കഴിച്ചപ്പഴ്ത്തേക്ക് ഇത്രയും നാള് ചിക്കൻ ബിരിയാണില്ലേ നമ്മള് കഴി ച്ചോണ്ടിരുന്നെ അവിടുത്തെ ചിക്കൻ ബിരിയാണി ന നല്ലയാ പക്ഷെ ഇത് ബീഫ് ബിരിയാണിയാണ്
അ ശ ശരി അവിടെ ബിരിയാണി മാത്രേ ഉള്ളോ എനിക്ക് ബീഫാണ് കൂടുതല് ഇഷ്ടം ചിക്കനോട് അത്രയും താല്പര്യവില്ല
താല്പര്യം ഇല്ല
എനിക്കും ബീഫ് ബീഫ് വെച്ചിട്ടുള്ള എല്ലാം ഇഷ്ടവാ ഇപ്പം പൊറോട്ടയും പൊറോട്ടയും ബീഫും തരുവാണെങ്കിൽ അ എങ്ങനെ എനിക്കൊന്ന് കറിയെക്കാട്ടിലും ബീഫ് ഫ്രൈയൊക്കെ
ഫ്രൈയാണ് ആ പക്ഷേങ്കിലെയ് ബീഫെക്ക ഏ നല്ലോണം കഴുവി വേവി ച്ചതേ നമ്മള് കഴിക്കാവൂ പൊറത്ത്ന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതേ
അതെ അതെ നല്ലായി
ആ ആ പിന്നേ നമുക്ക് വയറിന് പ്രശ്‌നം വരും അത് നമ്മളെ മൊത്തത്തിലത് ബാധിക്കും
ഇവിടങ്ങനെ ബീഫ് വേടിക്കലില്ലാ എന്നാലും എനിക്ക് പൊറത്ത് പോയി കഴിക്കാൻ ഇഷ്‌ടം ബീഫാണ് ചിക് ക്കനാണിവിടെ കൂടുതല് വേടിക്കുന്നെ അതുകൊണ്ടാ എനിക്ക് ചിക്കൻ ക്കനോടത്ര താൽപര്യവില്ല
താല്പര്യല്ല അതെ ആ ഇവടെയും ചിക് ക്കൻ വേടിക്കും അമ്മ എന്തു വെച്ചാലും ടേസ്റ്റായോണ്ടേ ആ നമ്മളിപ്പോ അടുപ്പിച്ച് ചിക് ക്കനാ വാങ്ങിക്കുന്നെങ്കി പിന്നെ കൊറച്ച് ബീഫ് വാങ്ങിക്കും ഈ ബീഫ് വാങ്ങിച്ചാ ഒള്ള കൊഴപ്പന്നു വെച്ചാ പെട്ടെന്നങ്ങു തീരും നമ്മളിപ്പം രണ്ട് ണ്ടു ദിവസത്തേക്കൊക്കെ കരുതാനാന്നെങ്കി അതൊന്നും തെകയത്തില്ല
ഒരുപാട് വേടിക്കത്തത്തുയില്ലല്ലേ
ഒരുപാട് മേടിക്കത്തു ഇല്ലല്ലോ ആഹ് അങ്ങനാവുമ്പം നമു ഇനിയൊരു ദെവസം ഞാനീ പറഞ്ഞ കടേല് കല്യാണ ബിരിയാണി കഴിക്കാൻ പോവാം ഞാൻ കൊണ്ടു പോവാം
തീർച്ചയായും തീർച്ചയായും
ആ ആ കൊണ്ടുവരും ഒരു ദെവസം നമുക്ക് പോവാം കേട്ടോ ശരി എന്നാ ശരി ശെരി